ഹലോ
ഹലോ
ആഹ് എതൊക്കെ വർത്താനം സുഖല്ലേ?
ആഹ് സുഖം ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു
ചായക്കെന്തേർന്നു കടിയെന്തേർന്നു സ്പെഷ്യലെന്തേലും ഉണ്ടാക്കീനേ?
ഇല്ല സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല ബേ ഉം ബിസ്കറ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു
ചായ നിർബന്ധായിരിക്കുല്ലേ നമ്മള് ചായുട്ക്കലില്ല ചായ തീരേ കുടി ക്കൂലാന്നല്ല വൈകുന്നേം നിർബന്ധൊന്നു ഇല്ല
ആഹ് ആഹ് അങ്ങനെ ഇവടെ മക്കളൊന്നും കഴിക്കു കുടിക്കൊന്നു ബല്ല അങ്ങനെ നിർബന്ധൊന്നു നല്ല കിട്ടണംന്നൊന്നു ഇല്ല ഉം
പിന്നെ വേറെന്തൊക്കെയാ ചോറിന് മീന് മൊളക് ഇട്ടതും മോരു ഉണ്ടായിരുന്നു അവിടെ എന്തായിരുന്നു
ഇവിടെ മത്തിമീൻ പൊരിച്ചതും പിന്നെ ചക്കക്കുരു കറി
ഏ ഇങ്ങള് ആഹ് മാങ്ങി ചക്കക്കുരൂം മാത്രടാ പരിപ്പോ അങ്ങനെ എന്തേലും ഇടോ?
അല്ലല്ല ച ചക്കക്കുരു മാങ്ങി ഒന്നിച്ച് കുക്കറിലിടും പിന്നെ തൊലിയൊന്നും കളയൂല മാങ്ങന്റെ അങ്ങനടും എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക്പൊടി പ്പും മാത്രം ന്നട്ടണ് വിശിലടിപ്പിക്കും അല്ല അപ്പതങ്ങനെ വെന്തൊടയുമ്പ നല്ല ടേസ്റ്റാ
ഉം
വേ പിന്നൊന്നും വേണ്ട പിന്നെ കടു പൊട്ടിക്കും
ഉം ഉം
ഉം ഇല്ലല്ലല്ല എനക്ക് ഇഷ്ടല്ല
രെസാ
പിന്നെ ഔ എനക്കത് കിട്ടിയാ മതി ചക്കക്കുരു മാ
നമ്മള് ചക്കക്കുരും പരിപ്പും
ആഹ് ആ അങ്ങനെ വേറെ വെക്കും ഉം ഇങ്ങനെ വെക്കും ചക്കക്കുരും മാങ്ങിയും കുക്കറിലിട്ടിട്ട്
മാങ്ങ മുറിച്ചിട്ടിട്ടല്ലേ
ആഹ് മാങ്ങ മുറിച്ചിടാ കഷ്ണം ആക്കിട്ട് അണ്ടി കളഞ്ഞിട്ട് ഉം തൊ- ലികളയാതെ പിന്നെ മൊളക്പ്പൊടി മഞ്ഞ പ്പൊടി ഉപ്പും എന്നിട്ട് അങ്ങട്ട് വിസിലടിപ്പിക്യ നല്ലപോലെ ഒടഞ്ഞെടുക്യ പിന്നെ കടുക് പൊട്ടിക്യ നമുക്ക് വെള്ളം വേണെങ്കി ഗ്രേവി പോലെ ആക്കിയിട്ട്
ആഹ് ചക്കക്കുരു നല്ലം വെന്തേനേശം അത് കുത്തി ഒടക്കുന്നെ ആയിരിക്കും ല്ലെ അപ്പൊ ഉരുളക്കെഴങ്ങിന്റെക്കെ കറി പോലെ
അല്ല ഒടക്കൊന്നും വേണ്ട അങ്ങനൊടയൊന്നും വേണ്ട ആഹ് ഉം ചെറുതായിട്ട് കൊണ്ട് വന്നിട്ടാ മതി അപ്പൊ ഒടയുമ്പോതന്നെ അയിന് ഒര് ടെസ് റ്റ് ഇണ്ടാവുല്ലോ മ് അടിപൊളിയാ അങ്ങനെ വെച്ച് കയിഞ്ഞാ പിന്നെ അങ്ങനതന്നെ വെക്കോള്ളൂ
അത് തേങ്ങെക്കെ അര ച്ചാ പിന്നതവടെ ബാക്കിയാവും കൊറച്ച് മതി കറി
ഉം പിന്നെ ഇനിയിപ്പം രാത്രിയെന്താ സ്പെഷ്യല്
രാത്രി വേറെ ഒണ്ടാക്കൊന്നുല്ല അതന്നെ ഉം ഞങ്ങള് കൊറച്ചാളൊള്ളൂ അപ്പം പിന്നെ പ്രത്യേകിച്ച് ആണുങ്ങളൊന്നും ഇല്ലാത്തൊണ്ടെ അപ്പ അത് മതി
ഉം മഴയിണ്ടേ അവിടെ ആഹ് ഞമ്മള് ചപ്പാത്തി ഒണ്ടാക്കും
ആ ശരി മ് ചപ്പാത്തില്ലേ
കറി പിന്നെ തന്നെ ഇണ്ടാവും ആണ് പക്ഷെ എനിക്ക് ചപ്പാത്തി ഇഷ് ടാ അപ്പം അതാ ഞാൻ ഇണ്ടാക്കുന്നേ
ഉം എന്നും ഇണ്ടാക്കൂലെ
എന്ന് എന്നൂല്ല എന്താ പറയാ ചെലസമയത്ത് മടിയുള്ള ദിവസം ഇണ്ടാക്കൂല്ല
ആഹ്
പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉണ്ടെങ്കില് അത് ഉണ്ടാക്കും ചപ്പാത്തി എനിക്ക് ചോറ് ഇഷ്ടല്ല എന്തായാലും രാത്രി പിന്നെ അങ്ങനല്ല മന്തി, ഫ്രൈറൈസ്, നെയ്യ്ച്ചോറ് അങ്ങനത്തൊക്കെ ഇണ്ടെങ്കി തിന്നും അല്ലാ വെറും ചോറും രാത്രി അതന്നെ കഴിക്കാന്ന് പറഞ്ഞാ ഒര് സുഖമില്ല ഉം നിങ്ങള് സ്പെഷ്യലൊക്കെ ഒണ്ടാക്കോ
ആഹ് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കും ആഴ്ചേല് ആഴ്ചേല് ഒര്സം എന്തായാലും സ്പെഷ്യലൊക്കെ വെക്കും അങ്ങനെ
വെണ്ടക്ക
അത് നീ പറഞ്ഞ പോലെ ചെലപ്പം ബിരിയാണി, നെയ്യ്ച്ചോറ്, മന്തി
നൈസ് ബിരിയാണി നിങ്ങള് എങ്ങനെയാ ഇണ്ടാക്കല്
ആഹ് ബിരിയാണി ഞാന് ഉള്ളയും തക്കാളിയും അതൊക്കെ വാട്ടിട്ട് പിന്നെ പിന്നെ ചിക്കൻ അയിലേക്കിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉം പിന്നെ ഞമ്മള് ചോറ് വാർത്തിട്ട് ഞാൻ കു ക്കറിലാ വെക്കാറേ
ഏഹ് ചിക്കൻ പൊരിച്ചിട്ടാട അല്ലെങ്കിൽ അപ്പാടോ
അല്ല അല്ല ആയിത്ത തന്നെ ചിക്കൻ പൊരിച്ചിട്ടും വെക്കാ ഞാൻ ചില സമയങ്ങൾ പൊരി ചിറ്റടും അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യും രണ്ടിനും ഏകദേശം ഒരു ടേസ്റ്റ് തന്നെ വരിക ഉം
വേറെന്താ മന്തി കുക്കറിൽ തന്നെ വെക്ക ഏഹ് മന്തി കുക്കറിലെങ്ങനെ വെക്ക? മന്തി ഞാന്ണ്ടാക്കലില്ല ഞമ്മള് സാധാ വെ ഇഹ്‌ മന്തിയൊക്കെണ്ടാക്കുന്ന ബിരിയാണി ഒക്കെണ്ടാക്കുന്ന പാത്രല്ലേ അയ്‌ലണ്ടാക്കല്.
ആഹ്
ആഹ് ആഹ് കടായി അയ്ലൊക്കെണ്. ആഹ് ങ്ങള് കുക്കറല് എങ്ങനെയുണ്ട സിംപിലാണോ കുക്കറിൽണ്ടാക്കാന്
ആഹ് ആഹ് ഞാനുണ്ടാക്കാറ് പിന്നെ ചിക്കന് കഴുകി വാരിട്ട്
ഉം
പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട പിന്നെ മൻ മേഗി ക്യൂബുട ഒര് രണ്ട് മൂന്ന് കഷ്ണംക്കെ മേഗി ക്യൂബ്ട പിന്നെ ഉപ്പ് ഇടണ്ട ഈ മേഗി ക്യൂബിൽ ഉപ്പുണ്ടാവും പിന്നെ കളറും ആഹ് ഉപ്പിടണ്ടാ മാഗി ക്യൂബ് ഉപ്പല്ലേ ഉം പിന്നെ എന്താണ് ഈ നാരങ്ങ നീര് ഒഴിക്ക റെഡ് കളർ ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കിട്ട് വെള്ളൊന്നും ഒഴിക്കരുത് എന്നിട്ട് അതൊണ്ട് തിരുമ്മി എടുത്തിട്ട് ചിക്കനില് തിരുമ്മിയവടെ വെ നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പൊ ഇതിനകത്ത് അതൊക്കെ പിടിക്കും.
ആഹ്
ഉം പിന്നെ കുക്കറ് അടുപ്പേല് വെച്ചിട്ട് അപ്പോഴേക്കും നമ്മള് പാത്രത്തേക്ക് വലിയ ജീരകം പച്ചമല്ലി കുരുമുളക് ഉണക്കനാരങ്ങ ഗ്രാമ്പു ഏലക്ക പട്ട അതൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്ക എന്നിട്ട് കുക്കറ് അടുത്ത് വെച്ചിട്ട് സൺഫ്ലവർഓയിൽ ഒഴിച്ചിട്ട് അത്യാവ്യശ്യം കുറച്ച്ഴിക്കണം സൺഫ്ലവർഓയില് എന്നിട്ട് ഒഴിച്ചി ട്ട് ഈ എടുത്ത് വെച്ച മസാല അതൊകെ അതിലോട്ടങ്ങട്ട് ഇടാ മൂത്തു പോകരുത് പെട്ടെന്ന് അപ്പ തന്നെ അങ്ങനെയായിട്ട് അതിലേക്ക് നമ്മള് ചിക്കന് പൊരട്ടി വെച്ചതും അതിനകത്തേക്ക് ഇട
ആഹ്
ഇന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊ കൊറ്ച്ച് പിന്നെ മന്തി മസാലപ്പൊടി ഇണ്ടെങ്കി അതുടാ ഒര് സ്പൂണൊക്കെ ഇട്ടാമതി അല്ലെങ്കി മന്തി ന്തിറങ്ങാ കുറച്ച് മസാല മതിയല്ലോ അപ്പൊ മന്തിക്ക് ഒരി ഇച്ചിരി ഒരു സ്പൂണൊക്കെ ഇട്ടാ മതി. അത് ഇട്ടിട്ട് ഇങട്ട് മിക്സ്യ്തിട്ട് പിന്നെ ഒരൊറ്റ വിസിൽടുപ്പിക്ക ഒറ്റ ഒന്ന് പിന്നെ തീ ഓഫ് ചെയ്യാ തീ ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മള് അപ്പഴൊക്കും ഒരു പാത്രം വെച്ചിട്ട് കലത്തിൽ അരി വേവിക്കണം ഉപ്പ് ഇട്ടിട്ട് ഉള്ളി വെറും ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട്. നല്ല ഫുള്ള് ആയിട്ട് വേവണരി ബസുമതി റൈസ്.
നല്ലം വേവണംന്നോ വേവണ്ടാന്നോ?
വേവണം ഫുള്ള് വേവണം നമ്മള് കഴിക്കണ വേവൽ വേവണം ഫുള്ള് ബസ്മ ഉം ബസുമതിയരി.
ആഹ്
എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് മാത്രം ഇട്ടാൽ മതി വേവിച്ചിട്ട് വാർത്തിട്ട് നമ്മള് ഈ കുക്കറ് തൊറന്നിട്ട് പിന്നെ അപ്പൊ അയിങ്ങനെ എണ്ണ ഉണ്ടാവുല്ലോ എണ്ണയും പിന്നെ ഈ ചിക്കന്റെ ചിക്കൻ ഗ്രേവിയൊക്കെണ്ടാവും എറങ്ങിയിട്ടുണ്ടാവും അപ്പൊ അതിൽന്ന് കുറച്ച എണ്ണ മാറ്റി വെക്ക മാറ്റി വെച്ചിട്ട് ബാക്കി കൊറെ കുറച് മതിട്ടാ കാരണം അരി അടീ പിടിക്കും. കൊറച്ച് കുക്കറികത്ത് വെക്കണം പിന്നെ കുക്കറിലേക്ക് ഈ ചോറൂട്ടിട്ട്. ട്ട് നമ്മൾ മാറ്റി വെച്ച എണ്ണ അയ്ന്റെ ചോറിന്റെ മേലെകൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മള് ചാർക്കോളന്തെങ്കിലും കത്തി ചാർക്കോളോ എന്തെങ്കിലും അടുപ്പില് കണലുണ്ടെങ്കില് അടുപ്പുള്ളോർക്ക് കണലൊക്കെണ്ട് ന്നുണ്ടെങ്കില് നമ്മള് ചോറ് വാർത്ത ടുപ്പലാണെന്നുണ്ടെങ്ക കണല്ടുത്ത് വെക്കാ അല്ലാന്ന്ണ്ടെങ്കി ഞമ്മക്ക് അണ്ടെ ഞ ചാർക്കോള നമ്മുക്ക് അടുപ്പൊന്നില്ല ഞാൻ ചാർക്കോള് വാങ്ങിെവെച്ചിനു അത് ഗ്യാസ്അടുപ്പേല് ഗ്യാസ് സ്റ്റവില് വെക്കും കണലാക്കി ന്ന്ട്ട് ഒരു പാത്രത്തിലിട്ട് എറക്കിട്ട് അയിലേക്ക് കൊറച്ച് സൺഫ്ലവർ ഓയിൽ അപ്പൊരു പൊക ഇങ്ങനെ വരും ആഹ് പൊക അമ്മള് ആഹ് ചോറിനകത്ത് വെച്ചിട്ട് ട്ട് അടക്കല് അഹ് ചെറിയ കുഞ്ഞു പ്ലേറ്റില് മതി ആഹ് കുക്കറാൻ അടക്ക എന്നിട്ട് പിന്നെ ഗ്യാസേല് വെച്ചിട്ട് ഒരു അടി പിടിക്കാതെ ഒരു മീഡിയ വിസ് ല് വെരണന്നില്ല വിസിലൊക്കെ വരുമ്പൊ ചെലപ്പൊ അടീപ്പിടി ഒരു മീഡിയം സിമ്മിൽ ഇങ്ങനെ ഇട്ടിട്ട് പതു ഇത് അങ്ങനെ വിസില് വെരണെന്താ എടക്ക് നോക്കാ കാരണം ഇതൊക്കെ വെന്ത സാധനാണേ ചിക്കനും വെന്ത താണ് ചോറും വെന്തതാണ് അപ്പൊ ഇതീക്ക് ആവി ഒന്ന് വന്നാ മതി അന്നിട്ട് ഇത് ഓഫ് ആക്കാ അന്നിട്ട് പിന്നെ അതൊരു ചെരുവത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സെയ്താല്
ഉം
പിന്നെ എന്താണ് അപ്പം അത് അവർക്ക് നമ്മള് കടേന്ന് വാങ്ങിയപോലെ ആവും അതെ അടി ഉം അടിപൊളി ചോറ് എല്ലാരും പറയും കടേന്ന് വാങ്ങിയതാണോ ചോയിക്കും
ഏഹ്
അങ്ങനെ
ണ്ടാക്കിയോക്കണം കുക്കറിൽ ഇ ണ്ടാക്കണന്ന് ഞാൻ വിചാരിക്കും ഞാൻ മന്തി ഇതുവരെ ഇണ്ടാക്കിയില്ല ഒരു തവണെ ഹെൽപ്പെയ്ത് കൊടുക്കും അല്ലാണ്ട് ഒറ്റക്ക് ഇതുവരെ ഇണ്ടാക്കിയില്ല
ഔ വ മന്തിയൊക്കെ ഇണ്ടാക്കിയാ പിന്നെ അത് എളുപ്പാണ് പിന്നെ നമ്മള് അയിനെന്നെ നിക്കുള്ളു എളുപ്പാണ്
ആഹ് ഫ്രൈഡ് റൈസ് ഇണ്ടാക്കിക്കേന് മന്തിയാണ് ഒറ്റക്ക് ഇണ്ടാക്കില്ല ഹെല്പ് ചെയ്ത് കൊടുത്ത്ക്ക്‌ രണ്ടു മൂന്നാല് തവണ പിന്നെ ബിരിയാണി ഇണ്ടാക്കും
ആഹ് ആഹ്
ഉം
അങ്ങനെയൊക്കെയാണ്
പിന്നെ വേറെ എന്താ സ്പെഷ്യൽ ഇണ്ടാക്കാറ്
ഞാന് പൊരി കടി യൊക്കെ ഉണ്ടാക്കാൻ അറിയും പിന്നെ ഇത് തന്നെ മന്തി ഞാൻ ഇ ണ്ടാക്കാൻ അറിയോന്നോയിച്ചാൽ അറിയും പക്ഷെ ഇതുവരെ ഒറ്റക്ക് ഇണ്ടാക്കില്ല ഫ്രൈഡ് റൈസ്ണ്ടാക്കും പിന്നെ കൾ ചിക്കൻ ണ്ടാ ചിക്കൻ സിക്സ് റ്റി ഫൈവ് ന്നൊക്കെ പറയില്ല പീടിയേന്നും ഹോട്ടൽ അതുപോലത്തെ അത്ണ്ടാക്കും പിന്നെ പൊറാട്ട ആക്കും പിന്നെ സ്നാക്സ് പൊരിക്കടികളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കും ചിക്കൻ റോള്, കട്ട്ലൈറ്റ്, പിന്നെ പോക്കറ്റ് ഷവർമ്മ അത് അങ്ങനത്തെ കൊറച്ച് സാനങ്ങളൊക്കെ ഇണ്ടാക്കാനറിയും
ഉം ഉം
മോമോസ് ഒക്കെ ഉണ്ടാക്കൂലേ
മോമോസ് ഇണ്ടാക്കാനറിയില്ല
ആഹ്
ആഹ് അങ്ങനെ ഇതുവരെ ഇണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടൂ ഇല്ല മറ്റൂ അങ്ങനെ അല്ലറ ചില്ലറ സാനങ്ങളൊക്കെ ഇണ്ടാക്കും മോമോസ് എന്റെ അനിയത്തി ഇണ്ടാക്കും ഞാൻ ഇണ്ടാക്കുല
ഏഹ്
പിന്നെ കായ്പൂള മീൻപത്തിരി അങ്ങനത്തൊക്കെ ഉണ്ടാക്കും എറച്ചി ചെറിയ കോഴിയടക്കെ പോല്ത്തെ അത്ണ്ടാക്കും. ഇണ്ടാക്കും
ഉം
പിന്നെ ചെമ്മീൻ ചോറൊക്കെല്ലേ അങ്ങൻത്തൊക്കെണ്ടാക്കും.
ആഹ് ബിരിയാണി പോലെ
ബിരിയാണി പോലെ അതെള്പ്പായി കിട്ടും ചെയ്യും ചെമ്മീൻ ചോറ് എർച്ചിച്ചോറൊക്കെ വെക്കണാരി തന്നെ ചെമ്മീൻ ചോറ് നല്ല ടേസ്റ്റാ എർച്ചീ ചോറിനേക്കാളിം ക ടേസ്റ്റാണ്. ചെമ്മീൻ ചോറെങ്ങനെ ചെമ്മീൻ പൊരിച്ച്ട്ട് ഞാൻ എണ്ണ കൊർച്ചേറും ഞാൻ സാധാ ച് ചോറ്ൻ്റരീലാ ണ്ടക്ക എണ്ണ കൊ ർച്ചേറൊഴ്ച്ചിട്ട് ചിക്കൻ ഏഹ് ചെങ്ങീൻ സാധാ കായം വരക്കുന്ന പോൽ തന്നെ കായം വെര്റ്റി അത് പൊരിക്കും. ന്നട്ടാ എണ്ണ തന്നെ ഉള്ളിം വാട്ടും പിന്നെ പച്ചമുളകും ഇഞ്ചിം വെളുത്തുള്ള്യക്കെ മിക്സിയിലരക്കും. ഇന്ന ടിൻ ഈ പാ ഉള്ളി വാടി വെരുമ്പോ ഈ ഇഞ്ചിം വെളുത്തുള്ള്യക്കെ ചത പച്ചമുളക് അര്ച്ചതായ്ല്ട്ട്ട്ട് ന്നട്ട് ഇൻക്കീ തക്കാളി കടിക്കാൻ കിട്ടുന്നഷ് ട്ടല്ല അപ്പ ഞാൻ തക്കാളി ഒര് ചെറീയൊരു തക്കാളി ജ്യൂസടിച്ചിട്ട് അതു ഒഴിച്ചൊടുക്കും. പിന്നെ അയ്ല്ട്ണ മസാലകൾ ഗരം മസാല, ബിരിയാണി മസാല അങ്ങൻത്തെ കൊ മസാലപ്പൊടികളൊക്കെ കൊർച്ച് മുളകും മഞ്ഞളും ഇപ്പം ബാത്രക്ക് വെള്ളൊഴ്ചൊട്ക്കും. ന്നട്ട് ചോറിനരിട്ടിട്ട് മൂടിയക്ക ഒര് ചോറിന്റെരിയാവുമ്പോ ഒര് നാലഞ്ചാറ് വിസ്‌ല് വാണല്ലോ. നാലഞ്ച് വിസിലൊക്കെ എന്തായാലും മാണ്ട്യെരും.
എഹ ഏതരി സാധാ ചോറ്.
അതാ പൊന്നരിൻ്റിം
ആഹ് പൊന്നരില്ലേ ഉം
പിന്നെ വിളിക്ക വേറെ കോള് വെര്ന്ന്ണ്ട്.
ആഹ് ഓക്കെ
ആഹ് ഇഞ് വെര്ല്ലാ കോള്